ആ എന്താ അങ്ങനെ കിട്ടാത്തെത് ഇങ്ങിട്ട് കിട്ടാത്തെന്താ
അയ് ഇച്ച അറിയില്ല
അയേ ആ നോക്കിയ ന്ന് അല്ലെങ്കി അന്ന ചേർത്തിയാളോട് ചോദിക്കാറ്റൊ ചെയ്തോക്ക് അള്ളോ ഞാനേ ബാത്റൂം മുത്രയ്ക്കാ മുട്ടീട്ട് ഇരിക്കേന്ന് ഇച് വിളികുന് അറിയാംപ്പ ഞാന് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നതാ അപ്പൊക്കെ തോന്നിയ ശരിയാവില്ല ആഹ് ആ് ആഹ് അങ്ങനൊക്കെ ആവുമ്പ പറയുന്നട്ടാ ഞമ്മളറിയില്ലല്ലോ
ഹെ
അവര് വിളിക്കുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ ഓഹ് ഓഹ്
അയിന്റെ ഇടയലാ വിളിച്ചത് ഞാൻ വേറെ ഫോണിലായി കോൾ ചെയ്യണത്
അഹ ശെരിയ ആഹ് ആഹ് എന്ത് പണി രിക്കലും അവര് വിളിക്കുമ്പോ അവള് എന്നെ പറയാ അവർക്ക് ഒരിത്തിരി ടൈം കിട്ടുന്ന വിളിക്കുന്നതാണേ പാവങ്ങള് എ ജോലി എന്താ
അവിടെ ലുലൂലാണ്
ലുലു ആഹ് ആഹ് ആഹ് ആ് അങ്ങനെ പോയിരുന്ന ആ ആയില്ലല്ലല്ലേ ഒരു വർഷം ആവണ്ടല്ലോള്ളു ആഹ ആ് ആ ടൈമുണ്ടല്ലോ ഹെ ഹെ ഹ്
പോര്ണ്ടാവില്ല
ആഹ അങ്ങനെ പറയാൻ പാടില്ല നല്ല ജോലിയൊക്കെ നോക്കിക്കോ സ്കോപ്പ് ഉണ്ടെങ്കി കൊണ്ടുപോകിലേ
മം മം
നല്ലതല്ലേ അപ്പൊ അവിടെ നിക്കാല ഒന്നിച്
അപ്പൊ എന്നോട് വിളിച്ചപ്പോ ഓ എന്റെ ബിസിനസ്സ് നടക്കട്ടെ
ആ ആഹ ആഹാ അല്ല അയിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ അല്ല അൽഹംദുലില്ലാ നല്ലതല്ലേ ഇവിടെ പകുതി സമ്മതംഉള്ളു
ആഹഹ്
എന്തിനും കോൾ ചേയ്യുന്നതിന് കുഴപ്പമില്ല
പിന്ന അതുകൊണ്ട് പിന്നെകുഴപ്പൊന്നുമില്ല
ആഹ് ചെയ്യുന്നോട്ട് കൊഴപ്പം കുഴപ്പൊന്നുമല്ല പക്ഷെ ഇതുകൊണ്ട് പിന്നീട് നമ്മക്കൊരു ബുദ്ധിമുട്ട് വരരുത് അങ്ങനെ പറയും അത് പറയാറുണ്ട് മൊബൈൽ നമ്പ ഓ ആഹ അതന്നെ ആമില്ല നമ്മുടെ ബോയ്സ്ള്ളെലും ഇതായിരുന്നു ഉണ്ടാവലുണ്ട് ഉള്ളത് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പല്ല ആ ഓ
ബോയ്സ് ബോയ്സ്ല്ലത് വേറെ തോന് ഉണ്ട്
ആഹ ആഹ് ആഹ ആഹ് ആഹ് ആഹ ആഹ് അതാവുമ്പോ ഇപ്പൊ പറഞ്ഞല്ലേരി നമ്മള ആർക്കും ചുറ്റ അങ്ങനെ വിളിക്ക ഇന്താക്കുകൊക്കെ ചെയ്യാം
മം മം
ഉ ഉം എന്താണെന്ന് ഉച്ച ഉച്ചക്കരി ഫുഡ്
ഉച്ചക് എന്താ സാധ ചോറും
ആഹ് ആഹ് ആഹ് ഉം
ഞങ്ങള് അടുക്കളേക്ക് കേറിട് ഇല്ല
ആഹ അതാണ് പണികളൊക്കെ ചെയ്യൂല്ലേ
ചെയ്യും
ആഹ അല്ല അടുക്കളേത്ത പണികളൊക്കെ ചെയ്യൂല്ലേ
ഇവിടന്ന അങ്ങനെ ചെയ്യൂല എന്റെവിട്ന്ന്
ആഹ അടികലത്തിയോ ആത് ത്ത ഭാബിയൊക്കെണ്ടാ ഭാബി ഇത്തമാരൊക്കെ ഉണ്ടാ
എങ്ങനെ
ഇത്തന്മാരൊക്കെ ഉണ്ടാ
ഇല്ലല്ലല്ല
ഒറ്റക്കാണാ
ആഹ് ഞാനെ വന്നല്ലോ
ഉം ആഹ് ശരി ശരി ആഹ് ആഹ് അങ്ങനെ ഉപ്പില്ലേ?
ഉപ്പണ്ട് ഉപ്പ ഗൾഫിലാണ്
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നോരെട്ടനുണ്ട് ഒരനീനുണ്ട്
ആഹ് ആ മൂന്നാംകുട്ടിളാവല്ലേ
രണ്ടാങ്കുട്ടി ഒരുപെണ്ണ്
ആഹ് അത്ശെരി ആഹ് ഇവിടിം ഞങ്ങക്കും അങ്ങനെന്ന്
ആഹ്
ഇന്റിക്ക നടൂലുള്ളതാ
ഏഹ് ഏ
ആഹ് ആഹ്
അവടി കെട്ടിച്ചവടെ അങ്ങനെന്നെ ഒര് ഒരു പെണ്ണും രണ്ടാണെന്നെ
രണ്ടാണോ ആഹ് ആഹ് അങ്ങനെ
ഞാൻ അടിച്ചാരേന് പണി ഒന്നും കയിഞ്ഞിട്ടില്ല
എന്ത് തെയി ഈ നേരവെഗ്ഗി നീറ്റ്ട്ട് അവർക്ക്ത്രം പോന്ന പെണ്ണുങ്ങള് ആഹ് ആൾക്കത്രം പോന്ന പെണ്ണ് ങ്ങള് ന്റെമ്മ പറഞ്ഞോലേരി എന്റെമ്മല്ല ന്റിക്കാടെ ബാബിയ പറയാ ന്റെ കല്ലാനത്തിന് മുന്നേ മറ്റടിക്കാനൊക്കെ പറഞ്ഞ ഞാപറി ക്ക് വയ്യ എക്ക് വയ്യാ പറഞ്ഞ പറയണതാ ഇവട ആൾക്കത്ര പോന്നൊരു പെണ്ണുണ്ടായിട്ടു മുറ്റങ്ങനെ കെടക്കുമ്പോ ആൾക്കാര് പറയും അന്നെ ന്നെണ് ആ വ് പിന്നാട്
ഏഹ്
അയ് പ്പത്തെ മക്കളോട് നമ്മള് പറഞ്ഞോക്കിക്കെ അവ്ടെ കിടന്നോട്ടേ പറിം
അട കെടന്നോട്ടെ റിം
ആഹ് ഇപ്പത്തെ മക്കളോട് അ ഒന്നും പറയാൻ പറ്റില്ല ഇപ്പത്തെ മക്കള എങ്ങനെ ച്ചിറ്റാ ഇന്റെ മോള് എങ്ങനെ ച്ചിട്ടാ ഫോണ് അടിച്ചോരില്ലാതെ ഫോണ് ട്ക്കാൻ പാടില്ലന്ന് പറഞ്ഞ വേഗം പോയി അടിച്ചോള്ളു ന്നാലേ ഫോണെടുക്കാമ്പറ്റുള്ളൂ ആ പേടിണ്ട് ഇപ്പ അങ്ങനെണെയ് ഇപ്പത്തെ കാലങ്ങനെണെയ് എന്താണ് അല്ലെങ്കി ഞാനിപ്പോ വ്ടെ കെടുക്കാം മൊബൈലായിറ്റ് കെട്ക്കാവും അപ്പ ബ്ബ ഫോൺ രും മ്മ ഫോണര് പ്പല്ല്യ പറിം ഇന്നമ്മ ഞാൻ മുറ്റടിച്ചിട്ട് വര ന്നാ ഫോൺരാ ആ പറിം അപ്പ മുട്ടടിച്ചു വരും ആഹ് അപ്പം ഉം മറ്റടിച്ചോരും പോയിട്ട് അപ്പൊ എന്താ യീ വേണ്ടി അതീ പറയാണ്ടി ചോയ്ക്കാണ്ടു ആവുമ്പോ നമുക്കങ്ങട്ട് ചെയ്ത് കാണുമ്പ നമുക്കൊരു സന്തോഷാണ് അയി ചെയ്യൂല്ല പക്ഷെ ചെയ്ട്ടപ്പ ചെയ്‌തോരോക്കെ ചെയ്യുട്ടാ തെ പോലെ വെയ്യാണ്ട് മാസക്കുളിആയിട്ട് ആ ടൈമിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കില് ഓള് അ അത്കൊക്കെ അടിച്ചോരി അത് പ്പ സമയ്ക്കലില്ല തുടക്കാനൊക്കെ ഒരു തൃപ്തി വരൂല
അത് ഞാൻ തന്നെപ്പൊ ചെയ്യല് ആ പ്ലസ് വണ്ണോക്കെ ആവട്ടെ ഇപ്പൊ ങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കല്ലേ
ആഹ് ആഹ് പത്തിലല്ലേ
ഒന്നും അവർക്കിപ്പോ അടുപ്പില് നിന്നിട്ട് ചെയ്യുന്ന പരിപാടികളൊന്നും ഇക്ക് പേടിയാണ് ഏഹ് ആ പോലെ ഗ്യാസാണെങ്കിലും അതെ ചെയ്യും മുട്ട പൊരിക്കും ചായ ണ്ടാക്കും അങ്ങനൊക്കെ ചെയ്യും അതും ഞാൻ എടുത്ത് നിന്നിട്ട് മറ്റേ ആഹ് ആഹ് വെളിച്ചെണ്ണൊക്കെ ഏഹ് വെളിച്ചെണ്ണൊക്കൊയ്ക്കാ ഒരുമാതിരി ഓയിക്കലാ ഒയിക്കാ അപ്പൊ ആ ഒന്നും ആ ഇക്ക് വയിക്ക്കുല്ല പിന്നെ ഞാൻ ഏറെ ചക്കാത്തത് രണ്ടാം പണിയാവും ഞമ്മളൊക്കെ ആഹ് ആഹ് ആയ്ക്കും നല്ലത് ഞമ്മ ഞമ്മടെ ചീരല്ലെ അങ്ങനെ ചെയ് ചെയ്തേരായല്ല എന്തൊരു ഇഷ്ടാണ് റൂം ക്ലീൻ ചെയ്യുക അല്ല തിരുമ്പിയത് മടക്കുക കിട്ട അങ്ങനെ ഇങ്ങനെ അലമ്പായിട്ട് കെട്ക്കണ അങ്ങനൊന്നില്ലല്ലൊ ആഹ് പിന്നെ ഞാനെന്ത ചിയ്യ വച്ചിട്ട് ഓള റൂമില് കൊട്ന്ന്ടും തിരുമ്പ തിരുമ്പീട്ട് ഒണ്ങ്ങീതൊക്കെ അപ്പയ് ഇഷ്ടല്ല ഇന്ന്ട്ട് ഓള്മടക്കീട്ട് ഞങ്ങള് കെട്ക്ക്ണ റൂമില് കൊണ്ടക്കും അതാവുമ്പ ഞാൻ ഇട്ത്തക്കോലൊ ഇക്കും മടിണ്ടായൊരു കാര്യായി ആഹ് ബുദ്ധി ഇപ്പന്നോട്റിം ഇന്റെ റൂമില് ആകെ രണ്ട് റൂമന്നൊള്ളു ഇന്റെ റൂമില് ഒര് സാ സാനം വെക്കാൻ പാടില്ല ഇങ്ങടെ എന്താണ് ഇന്റെ റൂമില് ഇന്റെ ഇന്റെ സാനങ്ങള് മതി അങ്ങനേണ് അങ്ങനെ ക്കൊര് ഏഹ് ഇന്റെ ഇന്റെ ഇന്റെ ഒറ്റക്ക്ള്ളോലൊര് ഇന്റേ ഇന്റേ ഇന്റേ അങ്ങനൊരു മൈൻ തിന്റ മോൾ എനിട്ട് ഞാൻ പറയും വെറുതെ അല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാ വത്തെ എന്റെ എന്റെ എന്റെന്നർഞിട്ടാണ് ഞാന് എവിട്ക്ക പോവാ എൻ ഇപ്പ വേറെ ഊ ഊ വീട്ണ്ടൺ ആഹ് റൂമ് ഇങ്ങക്ക റൂമ്ണ്ടല്ലൊ ഞാ പറ ആളെണ്ണീട്ട് റൂമ്ണ്ടാക്ക ഇന്തപ്പത് എല്ലാതും എല്ലാരതും കൂടിട്ടാണ് ഏഹ് അത് പറ്റൂലത്രെ ഈ റൂമ് ഓൾക്ക്ള്ള ആഹ് റൂമ് ഓൾക്ക ക്കള അങ്ങനെ പറെ അല്ല അവ് ഒര് നല്ല ക്വാളിറ്റ്യാണ് ഞമ്മള് വൃത്തിണ്ടായപോരെ അത് ഒന്ന്ന്ന് കാണുമ്പഴാ എൻക്ക് ദേഷ്യം വര്ണതെ ഓൾക്ക് ഒന്ന് ഒന്ന് ഓളത് ഓളത് ഓളത് അങ്ങനെ അനക്ക് ഇഷ്ട്ടല്ല
ഓൾത് ന്നില്ലതാക്കാരംലെ
ആഹ് ആഹ് ആഹ് ഓളത് വൃത്തിണ്ടാവണംഓളത് ഏഹ് ക്ലീനായി അങ്ങനൊക്കൊരു സംഭവ അവ്ക്കിഷ്ട്ടല്ല ഞാൻ പറയ അപ്പൊ ഞാൻ പറഞ്ഞൊട്ക്കും അമ്മ ഒര് വീ വിടാവുമ്പ അത് മൊത്തം ഞമ്മൾക്ക് ഞമ്മക്ക്ള്ളതെന്നേണ് ഏഹ് അപ്പങ്ങനെ കണ്ട്ട്ട് ഏഹ് ഏഹ് ക്ലീൻ ചെയ്യാണെങ്കില് ലും എന്തയലും എന്ത് എന്ത് പര് ചെയ്യാണെങ്കിലും അത് ഫുള്ളായി ചെയ്യ്ണംന്ന് പറഞ്ഞൊട്ക്കും ഞാന്
ആഹ്
അങ്ങ്നെ ഇന്ന്പ്പൊ അർജെന്റീന തോറ്റ ദിവസല്ലെ ജയിച്ച വെഷമത്തിലൊക്കേണ് പൊയ്ക്ക്ണ് എന്ന് എക്സാമ്ള്ള കാര്ണാണ് പൊയ്ക്ക്ണെ അല്ലെങ്കി ഇന്ന് പോവൂല്ല ഏഴര മണിക്ക മോളെ എട്ടേകാലിന് പോണ പെൺകുട്ടി എണീക്കുന് പിന്നെന്താ ഓള് ചിയ്യാ ഏഹ് ട്യൂഷനല്ലടാ ഇന്ന് ഏഹ് മോണിംഗ് ക്ലാസും ഈവനിംഗ് ക്ലാസൊക്കണ്ടലൊ അയിന്റെ എക്സാമാണ്ന്ന് രാവിലെടെ എക്സാമ്ണ്ട് വൈകിട്ടൊരക്സാമ്ണ്ട് എന്ത വിജയശ്രി എന്തൊ പറയും അങ്ങനെ എന്നിട്ടെന്താ ട്യൂഷന്ന്താ ഏഹ് സൈലത്തിലാണ് ആക്കിക്ക്ണെ ഞാൻ പറഞ്ഞ്ലെ അയ്ന്നാണ് നെറ്റ് കേറ്റിതൊക്കെ. സൈലത്ത്ലാണ് ആക്കി ക്ക്ണ് എന്നിട്ട് ആര കാൺണെ വെറ്തെ എന്റെ കട അയ്യായ്രം വെറ്തെ പോയി ഇന്ന മറ്റ്ച്ചില് ചേർക്ക ന്നല്ല് ഏഹ് കളാഹ് വീട്ടും കള ഏഹ് സൈലത്ത്ലെ
ആഹ്
എന്താണ് ചേർത്തി അപ്പ അത് കാൺലല്ലപ്പോന്ന പറീണ് അയ്യായ്രം നാലായിരത്തി ആഹ് അല്ലല്ലാ നാലായിരത്തി എഴ്ന്നൂറ്റി ച്ചി ഇരുപത്തിമൂന്ന്ർപ്പ്യെ ആഹ് അതെ അതെ ഇപ്പ ഇന്ന്ട്ട് പറയല്ലെ വിജയശ്രീല് മാർക്കില്ലെങ്കി ഞാന് എന്നെ ക്ലാസിക്കല് ചേർക്കാം പറയ്ന്ന് ഞാൻ മുണ്ടുണ്ടെങ്കില ആഹ് പറ്ഞ്ഞീന്ന് ഈ അയ്യായ്രം വെറുത പോവ എന്ന്ട്ട് വേറെ പൈസ കൊട്ത്ത്ട്ട് എന്തപ്പത് കളിക്കെ ഞാ കൊറെ ചിത്ത പർഞ്ക്ണ് ഞിഒന്നിലും ചേരൂല്ല ഒന്നിലും ഇവടെ പറ്ഞ്ഞെ ഇക്കാക്ക മെയ്നായ്റ്റ് പറഞ്ഞെന്തച്ചിട്ടാ മദ്രസ പഠിപ്പ് നിർത്തി ഏഴ് വരെ ഏഴ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ പട്ട് മാഷി ഉസ്താദ ഇങ്ങനെ വിളിച്ചൊണ്ടിരിക്കണ്ട് എന്താ പഠിപ്പിക്കാത്ത ഏഴരെ ഫുള്ള് പോയി ഏ അനക്ക് എന്താ കുട്ടി ഏഴ വരെ പഠിപ്പിച്ചിട്ട എന്താ ഏഴു ഏഴ് വരെ പടി ച്ചിയാണ്ട് എന്തെങ്കിലും ഒന്ന് എടുക്കണ്ട വര് ആ ഒരു പേരിന് പോയി നല്ല ആഹ് ആ അവിടെ പ്ലസ് ടു ഒക്കെ ഇണ്ട് പ്ലസ് ടു വരെണ്ട് ആ പത്ത് വരെ പോയിക്കണന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ മക്കൾക്ക് ഒക്കെ കൂടിട്ടാവുമ്പോ പ ട്ടിണില്ലേ ടൂഷന് സ്കൂള് പിന്നെ ഫുഡ് കഴിക്കല് അതൊക്കെ പറ്റില്ല ഫുഡ് കഴിക്ണ പറയണ്ടെ ഫുഡ് കഴിക്കണ് ഇവിടന്ന് ഇപ്പ ഒന്നു കഴിക്കാണ്ട് പോയിക്കുന്ന എട്ടര മണിക്കാണ് എട്ടേ മുക്കാലന് എത്തേണ്ട കുട്ടി പോയിക്കുണത് ഓളക ങ്ങോട്ട്ന്ന് മറ്റുള്ള മക്കള് ഞാൻ പറഞ്ഞില്ലേ ഏഴരക്ക് നീച്ചിക്കണ് പോവാനൊരുതില്ല ഒൾക്ക്
അടിയോ
ആഹ് മടിച്ചാല് അർജന്റീന ജയിച്ചില്ലമ്മ ഞാന് പോർച്ചുഗൽ ഞാൻ കൊറെ കളിയ ക്കണ അവര് കൊറെ കളിക്കണവ
ഓളു കൊ
ഇന്നലെ ആഹ് ഒള് പോർച്ചികല ഇന്നലെ എന്നിട്ട് കൊറെ ഇട്ടിട്ട് കളിയക്കിയപ്പ പറഞ്ഞത്രേ നാളെ ഇന്നത്തോടെ അറിയാ അർജന്റീനയുടെ അർജന്റീന ഇന്ന് പൊട്ടു അപ്പൊ നാളെ വന്നിട്ട്ങ്ങള് എന്താച്ച ചാട്ടിക്കുളിന്ന് പറഞ്ഞിണ്ട്ത്ര അപ്പൊ ആ പേര് മറ്റയാൾക്ക്
തോൽക്കേണ്ട കളിഞ്ഞ ഏ സംഭവ പിന്നെ
ആഹ് പിന്നെ എന്താ എല്ലാരും നെഗറ്റീവും പറയണ്ട് പോസിറ്റീവു പറയണ്ട് ഞമ്മള ഒന്നിനും റോളോ പക്ഷെ അതിന് ഞാൻ അഭിപ്രായം പറയില്ല ട്രോളോ ആ ട്രോളും പക്ഷെ അത് ആ ടൈമില് ഇപ്പ കഴിഞ്ഞിട്ടാ ഇപ്പോ ഭയങ്കരട്ട ചടക്കണ്ട് രണ്ട് ചങ്കുകള് അ രണ്ട് ഒരേ ഒ ഒറ്റ മനസ്സും രണ്ട ശരീരമായിട്ട് നടക്കണോരാ
പക്ഷെ ഒരാൾ പോർച്ചുഗല് ഒരാൾ അർജന്റീനയാണ് അവര് രണ്ടാളും കൂടി അടി നട ക്കണ്ടവടെ ഇതിന് വേണ്ടീട്ടിട്ടാ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാ ആ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ നടക്കണ്ടന്ന അപ്പൊ ഞാനീ ഈ വിളിക്കാ അങ്ങനെ അങ്ങനെൊക്കെ പറുമ്പോ ഇടയിൽ പോയിട്ടാ നോ നോക്കിക്കെ പണി അതിന്റെ ഇടയില് ഞാന് ഞാനും എന്തെങ്കിലൊക്കെ തോണ്ടിട്ട് കൊടുക്കും അത്രന്നെ
ഏഹ്
ള്ള ആഹ് മറ്റേ ഗോളടിച്ചു പൗളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വറ്റാണ് മറച്ചാണ് ഇറ്റർക്ക് ഫൗള് കിട്ടി നോക്കട്ടെ ആഹ് ശരി ക്കെ
ആഹ്
ആ ഓക്കെ